ഹലോ
ആ എന്തൊക്കെണ്ട് വർത്താനോ
എന്താ നല്ലർത്തനം
മ്മ് എന്താക്ക സുഖം അൽഹം ദില്ല എന്താ ചാടിയൊക്കെ കയിഞ്ഞോ
ഏഹ് മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നോ
ആ വന്നു പിള്ളേര് വന്നു നേരം ആറു ആറ് മണിയായില്ലേ
റു മണിയായി ബാങ്ക് കൊടുക്കാനായി തോടങ്ങീയില്ലേ എന്തേ ഇന്ന് സ്പെഷ്യൽ എന്താ മക്കക്ക്
വൈകുന്നേരോ
ആ
വൈകുന്നേരം ഒന്നുല്ല പഴം ഒണ്ടായിന്നു അത് വാട്ടി കൊടുത്തു അങ്ങനെ എന്തേരും കിട്ടണം ഓര്ക്ക് ഉച്ചക്ക് എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല നമ്മള് സാധാ ചോറാ മത്തൻ കറി അങ്ങനെ ചിക്കൻണ്ടായിന്നു അപ്പ അത് ആ അല്ല രാത്രിക്കൊക്കെ ആണുങ്ങക്ക് ചപ്പ പത്തിയാണ് ഞങ്ങളവിടെ ഒരു കൂട്ടുകുടുംബം പോലെയാണ്. അതന്നെ അളിച്ചന്മാരെക്കൊണ്ട് ഇപ്പക്കും ഒക്കെ ചപ്പ് ചപ്പാത്തയാണ് ഞങ്ങള് ചോറു കയിക്കും
ആഹ് ആഹ്
എക്ക് പോണ
അപ്പൊ ഈ കറിയൊക്കെ എന്താ ചെയ്യാ
കറി ചിക്കൻ ഉണ്ടെങ്കി അത്ണ്ട് കറിയാക്കും അങ്ങനെ
ഉം ഉം ഉം
എടാ അവിടെ എന്താ മയ ഉണ്ടോ?
മഴ ആ മഴയിരുന്നു ഇന്ന് മയ ഇതുവരെ രണ്ടു ദിവസം നല്ല വെയില് ല്ല ഇന്നിപ്പോ നല്ല മഴണ്ട്
ഇപ്പളോ പണ്ടോ
ഇപ്പൊ പെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇരുട്ടത്തി വരിണ്ട് അങ്ങനെ
ആഹ് രണ്ടു ദിവസം വെയിലറച്ച പിന്നെ രണ്ടുസം മഴയക്കാറ്
രണ്ടുസം മഴ പെയ്താ രണ്ടിസം വെയില് വെയി ലർച്ച മഴ കാരണം
ആഹ് ആഹ് രണ്ടുണ്ടാണ് സുഖാണ് പിന്നെ ചൂട് അതൊണ്ടാവൂല്ല ഡ്രസ്സൊക്കെ ഉണങ്ങേ ചെയ്യും
ആഹ് ഡ്രസ്സൊക്കെ വെയിലില്ലഞ്ഞാൽ നമ്മള് എത്ര ഇതായാലും നഞ്ഞുകാണ്ട് എത്ര ഉണങ്ങിയാലും ഒരു ഒരു സ്മെല്ലാണ് പറിയുന്ന അതെ ആഹ് നമ്മൾ വെയില് കൊണ്ട് അതാണ്ട് ആ ഉണങ്ങൾ ആഹ് ഒരുരിത് തന്നെ കിട്ടൂലേ ഭയങ്കര ഗതികേടാണ്
യൂണിഫോം ഒക്കെ ആണേ
ആ ഞാൻ പറയാ ഒരുമാതിരി സ്മെല്ലാണ് നമ്മൾ എത്ര ഇസ്ഥിരി ഇട്ടിട്ടും പറമേ ഞാ മെഷീൻ ഇട്ടാണ്ട് ഇതൊക്കെ ചെയ്തോക്കും നമ്മളെ കംഫർട്ടൊക്കെ ഉപയോഗിച്ച് നോക്കും ഏത് കംഫർട്ട് ഉപയോഗിച്ചാലും ഞാൻ പറയും ഒരു ഉഷാർന്നെ കിട്ടൂല്ലാന്ന് പറയും പ
ആഹ് ഇല്ല ആണോ
ആഹ് ഒണങ്ങണ ആ ഒരു ദി സുഖം വേറെ തന്നെയാണ് പറയ് അത് നമുക്ക് വേറൊരു സുഖം തോന്നുന്നു നമ്മളിപ്പോ എത്ര ഇനി വെയിലല്ലാത്തോടത്ത് എത്ര കാറ്റത്ത് മഴ എയ്താലും ഇട്ടാലും അതിനധികം വേറൊരു സ്മെല്ലന്നെ വേണം കാരണം ആ വെയില് കൊണ്ട് അത്രയും അതിലല്ലോ ഉണക്കാവൂലല്ല അത് ഡ്രസ്സുകളൊക്കൻ പറയാ രണ്ട് ദിവം കൂടുമ്പോൾ രണ്ടീസം രണ്ട് ദിവസ കഴിയുമ്പോ വെയിലർ ച്ചാൽ മതി ഒരു ദിവസം വെയിലർ അർച്ചാമതി മഴപെയ്യുമ്പം എന്നാലും നമ്മളുടെ ഡ്രസ്സ് കളൊക്കെ എടുത്തവെച്ച് നമ്മുക്ക് ഉണക്കി വൃത്തി വൃത്തിക്കാരങ്ങഞാണ് ഞാൻ ഇവിടെ മ്മാനോട് ഇങ്ങനെ പറയും അപ്പം ഉമ്മ പറയും ആ അനക്ക്ഇപ്പം വെയില ഇങ്ങനെ അറച്ചരും മയക്കാലത്ത്ന്ന് പറയിം ഹി ഹി
ആ നമ്മക്കതാ സുഖം
ഒരു അട്ടി അട്ടിയ ആക്കി ഇങ്ങനെ ഇടു മ്മക്ക് എന്തോ പോലെ തോന്നുവേ അത് സുഖായിട്ട് ഇട്ട് തോന്നൂലല്ലോ
ആ
ഉ ആവാനായിന്
പിന്നെ എന്തൊക്കെ വീട്ടില കൃഷികളൊക്കെണ്ടാ
ഇല്ല കൃഷിയായിട്ടൊന്നുമല്ല ചെടികളുണ്ട് ചെടികൾങ്ങന ചെടികൾ ഉഷാറായിട്ടിങ്ങ ചെടിന്റെ ഉം പൂവ് ഇടനെ ചെടിയും എലച്ചെടികളും
എന്തൊക്കെ ചെടികളുണ്ട്
ചെടികളെ പേരൊക്കെ ചോദിച്ചാ പൂവിടുന്നത് എ റോസ് പത്തണിമല്ല പിന്നെ ജമന്തി ഇറ്റയൊക്കെ ബല്യാണി അങ്ങനത്തെ അങ്ങനെ ഐറ്റംസ്‌കള് ആനിട്ടുണ്ട് പിന്നെ ഇലച്ചെടികളെ പേരൊന്നും എനിക്കറിയില്ല കാരണംഓരോ വീട്ടിൽന്ന് കിട്ടുമ്പോ നമ്മള ഇങ്ങനെ കൊണ്ടന്ന് കുഴിച്ചിടല്ലേ നമ്മക്ക്റിയില്ലല്ലോ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്ന്നൊന്നും അറിയില്ലല്ലോ
അത് നല്ലോണ്ണം ഇണ്ടാപ്പോ നല്ലോ ഭംഗിക്കാറില്ലേ
ആഹ് ചെടയാള് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ ഏതൊരു വീട്ടില് ഒരു ചെറിയ തയ്യ് കണ്ടാല അയിമന്ന് നിക്ക് ഇത് തരുത്ത ആഴ്ച്ചു അത് നല്ല അമ്മക്ക് കിട്ടന്ന് ഉറപ്പില്ലവലോട് ചോദിച്ചിട്ടല്ലേ അമ്മുക്ക് കാര്യോള്ളു
ആ ആ ആ
ഇഷ്ട എവിടെ മ്മാക്കൊന്നും വല്യ ഇഷ്ടല്ല ആ നമ്മുക്ക് രാവിലെന്നെ ആ വാ നമ്മളെ ചെടിമ്മേ പോയി അഞ്ച മിനിറ്റ് നോക്കാറുണ്ട് എനിക്ക്ന്റെ അകത്തൊക്കെ ചെടികളാണ് മുറ്റത്ത് മാത്രല്ല എന്റെ അകത്തും നമ്മള ഈ സ്നേക് പ്ലാന്റും മണി പ്ലാന്റും ഒക്കെ ഇണ്ട് അകത്തന്നെ ഇണ്ട്ന്റെ എനക്കിങ്ങനെ വാസ് ബേസിന്റെ അവിടെങ്ങനെ പിന്നെ എതാണ് നമ്മള് ഈ കോട്ടിയാടിന്റെ മാതിരി ചെടികളൊക്കെ വെക്കാന് ഞാ അയിന്റുള്ളിൽ കൊണ്ടുവെക്കും അക കൊറേ എടക്കണ്ട് ഒന്ന് വെയിലൊള്ളിച്ചും പൊറത്ത് ട്ത് വച്ച്കാണ്ട്.
ഓ അങ്ങനെയ്കാരലേ.
ആ അധികവും കുറച്ചൊക്കെ വാങ്ങും ചെയ്യും പിന്നെ ഇതുപോലെ തന്നെ ഓരോ വീട്ടിൽ കാണുമ്പോൾ ഓരോ തയ് വാങ്ങിക്കാണ്ട് കൊണ്ടരും ഐമന്ന് നമ്മൾ ഇങ്ങട്ട് ഇണ്ടാക്കും.
ആർക്കേലും കൊടുത്ത ചോദിച്ചണോൽക്ക് കൊടുക്കല് ഉണ്ടാവൂലേ.
ആഹ് ചോദിച്ചു വരുന്നോലല്ലേ ഉള്ളൂ ഇന്റെ അടുത്ത്. ക്ക അറിയാനേ
അത് ഞമ്മള ഇങ്ങനെ വേറെടുത്തൊന്ന് വാങ്ങുമ്പോളേ നമ്മള് തിരിച്ചും കൊടുക്കുക.
അതാണേ ഞാനങ്ങനന്നെ ചെ ചിന്തിക്കല് ട്ടോ കാരണം നമ്മളടുത്ത് പോയി നമ്മുക്കൊരു വിശ്വാസം ള്ള ഒരാളുടെ അടുത്ത് കൊടുത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇതൊന്നും ഉണ്ടായികോണന്നില്ലല്ലോ. ണ്ട് ചെടികൾക്കായാലും അതൊന്ന് വിത് വിറ്റ ചീഞ്ഞണ്ട് പോവല്. പക്ഷെ അതുപോലങ്‌ പോയി. കഴിഞ്ഞാല് പിന്നെ കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ ചോദിച്ചനോല്ക്ക് കൊടുക്കും അതാണ് ഞാൻപ്പ ഇവിടെ അങ്ങനെയാണ്. ന്റെ അയൽവാസ് ക്കൊക്കെ കൊടുക്കും. എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് അത് പോയിട്ടുണ്ടോന്നാ ഞാങ്ങട്ട് അതുപോലെന്നെ ഓല അടുത്ത്ണ്ടായിണ്ട് ന്ന്ണ്ടങ്കിൽ അത്മ്മന്ന് ഓരോ കഷ്ണങ്ങള് പിന്നേം കൊണ്ടരും. പ്പോ കൊണ്ടന്നതൊക്കെ ഇപ്പോ മഴ പെയ്തപ്പോ ഓലട്ന്നൊക്ക എന്റെ അടുന്ന് പോയതക് ക്കെ ഓല് വിടന്ന് കൊണ്ടോയിനി. അതൊക്കെ ഓലെ അടുത്ത്ണ്ട് എടുത്തിണ്ട് അപ്പൊ ഞാൻ അതൊക്കെ എടു കൊണ്ടന്ന്പ്പോ. ന്നെട്ടിപ്പോ കുഴിച്ച ട്ടും കണ്ട് ഒരാഴ്ചങ്ങന്ന് പറയാ. ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ ചെടിമ്മലായിരുന്നു. ചെടിനോടൊരു അധികൊരിതാണ് ഉം. ഭയങ്കര ഇഷ്ട്ടാണ് ചെടികൾ എന്ന് പറയണത് ഭയങ്കര ഇഷ്ട്ടല്ല ഒരു
ചെറുപ്പത്തിലെ ഇഷ്ട അതൊ കല്യാണം കഴിഞ്ഞന് ശേഷോ?
കല്യാണം കഴിയുന്നേതിന് മുന്നേ ഇഷ്ടമാണ്. കാരണം ഉമ്മാ അതൊക്ക ഇതാണ് നമ്മള് ഉമ്മാന്റെ കണ്ട്കാണ്ടല്ലേ നമ്മള് വളരുന്നത്.
ആഹ് അത് ശരിയാ.
ആഹ് നമ്മളമ്മാര് കാണുമ്പോ എന്റെമ്മാന്റെ അടുത്ത് ഇതുപോലെയല്ലോ. അതാണ്. പിന്നെ എനിക്ക് പറഞ്ഞ ഇപ്പ സ്ഥലുണ്ട്. ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അല്ഹംദുലില്ലാഹ് പതിനഞ്ച് സെന്റ് സ്ഥലവും കാര്യക്കെ ഉണ്ട് കുഴിച്ചിടാനും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ പറഞ്ഞാതിരി പ്രശ്നമില്ല അപ്പൊ നമ്മുക്ക് ചെടി ഇല്ലോണ്ട് ചെടികള് തന്നെ ഒരു രസാണ്. ആ എനിക്ക് സ്വന്തം വീടാണ്. സ്വന്തം വീട് വെച്ചാല് ഇമ്മണ്ട് ഞങ്ങള കൂടെ നിക്കും പക്ഷെ ഇന്ന് കാക്കാൻ ഇന്ന് കാക്കാന്റോട്ക്ക് പോയിട്ടുണ്ട്. എല്ലോട്ത്തും നിക്കുമ്മ. തറവാടായിട്ടൊന്നുല്ല തറ ആഹ് ഞാൻ ചെറുതാണ്. എല്ലോട്ത്തും നിക്കും. പിന്നെ കാരണം ഇപ്പ ഇള്ളന്ന് എടുക്കും പോവൂലേയ്നി ഞങ്ങള അടുത്ത് തന്നെയ്നി. കാരണം അന്ന് പറഞ്ഞ മൂന്ന് വീട് ഞങ്ങളത് ഒരുമിച്ചായിരുന്നു. ഇപ്പ ഞങ്ങള വീട് ഒരുമിച്ചല്ല. പൊ ക്കെ വെവേറെ വേറെ വേറെ സ്ഥലത് താണു കാരണം ഞങ്ങൾക്ക് ദീ കൂടെ അല്ല ഇവിടെ ഗ്രീൻഫീൽഡ് ഹൈവേന്റെ ഒരു റോഡ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ഞങ്ങളെ വീടൊക്കെ പോയി ഹൈവേയില്. അപ്പൊ ഞങ്ങൾക്ക് പുതിയ സ്ഥലം എടുത്തകാണ്ട് അങ്ങനെ വാങ്ങിയാണ്ട് എടുത്ത സ്ഥലാണിത്.
അപ്പൊ വേറെ വേറെ സ്ഥലത്ത് മൂന്ന് പേരും വേറെ ആയിക്കും
വേറെ സ്ഥലമായി ആദ്യം നമ്മള് മുറ്റത്തേക്ക് ചവിട്ടുന്ന മാതിരി പതിനഞ്ച് ഇരുപത് സെന്റില് മൂന്ന് പെരാ അങ്ങനെയേനും അങ്ങനെ ഇല്ല സൗകര്യം ഇല്ല എല്ലാ സൗകര്യ നമ്മള ചപ്പും കൂടി ചിന്ത എനിക്ക് സൗകര്യം ഇല്ലേനി അങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പളൊക്കെ അല്ഹുംദുല്ലില്ലാ റാഹത്ത് തന്നെയാണ് പറിയും ഞാന് കാരണം ഇത്രയും എത്തീല്ലേ എത്ര സുഖ സൗകര്യങ്ങൾ അപ്പമ്മക്ക് റബ്ബ് തന്നീലെ പറയും ഞാന് കാരണം പതിനഞ്ച് സെന്റ് സ്ഥലോണ്ട് വേസ്റ്റ് ചിന്താനൊക്കെ നമ്മളെ തൊടുതന്നെ അമ്മക്കെല്ലതും ആദ്യഒന്നും എനിക്ക് വേസ്റ്റ് ചിന്താൻ വരെ എനിക്ക് സൗകര്യം ഇല്ലേനും കാരണം ഇത്രയും സെന്റില് തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വീടല്ലേ മുത്തച്ഛന്മാർക്കും ഒക്കെ വീടാളല്ലേ അപ്പൊ നമ്മുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആ നിൽക്കാൻ വലിയ സ്ഥല ഇല്ലാത്ത ഗതിയാണ്
അതിനൊക്ക സ്ഥലംവേണല്ലേ നമ്മള് സ്വന്തമായിട്ട് പറമ്പിൽ വല്ലതും ഉണ്ടാക്കി കണം
പിന്നെ ഒരിക്കച്ചും പറയാനില്ലതൊന്നും നമുക്ക് പിന്നെ നമ്മളെ സ്വന്തായിട്ട് ഒരു കരിയപ്പ് മരം ഒരു നമ്മളെ മക്കൾക്ക് ഒരു അടക്കപ്പഴ മരം ഒരു മൂച്ചി ഒരു പിലാത്തൈ ഒരു കുറച്ച് വായ അങ്ങനെയൊക്കെ കുഴിച്ച അവനാനായിട്ട് തൊടുണ്ടെങ്കിൽ നമ്മക്ക്ല്ലതും കുഴിച്ച നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മ അക്കന ഉണ്ടാക്കി കൊടുക്കാറ് ഞാൻ അതൊരു റാഹ ത്താണ് പറയ് ഞാൻപോ അതേപോലെ പിന്നെയാണ് എല്ലാ തൈകളും ഒക്കെ വാങ്ങി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ അഞ്ചു സെന്റില് അഞ്ചു സെന്റ അല്ല പതിനഞ്ച് സെന്റില് പത്ത് സെന്റോളം ഏകദേശം മുറ്റും വീടും കെട്ടല കേക്കാരം
ആ ആ
അഞ്ചു സെന്റിില് പറഞ്ഞാതിരി ഇങ്ങനെ അഞ്ച് സെന്റ് ആവലത് പക്ഷെ എന്നാലും അയില് ഞാന് ഇതൊക്കെ കുഴിച്ചിട്ടൊക്ക ചിക്കു ചക്കപ്പഴം അട
ആ ഇണ്ടാവല് തൊടങ്ങിയോ ചിക്കൊക്കെ
ചിക്കുപ്പ രണ്ട് വട്ടം രണ്ട് കായുണ്ടായി യിരുന്നു പോ പിന്നെ ചെർതുമ്മലന്നെ കായ്ക്കുവല്ലോ വേഗം
ഞാന് ഇപ്പ എനിക്ക് വീട് പണിയ ആണ് അപ്പൊഞാൻ കുഴിച്ചിട്ണം വിചാരിക്കണ്ട്
ഏ നിങ്ങൾക്ക് എങ്ങനെ ക നിങ്ങ ഇത്ര നിങ്ങള ഇളച്ചിയാളൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് ഞങ്ങള് വല്യ ഫാമിലിയാണ് അത് പിന്നെ തറവാട്ടി ഞങ്ങൾ മൂന്നാൾ ഉണ്ടായി വ വഴി ത് ഞാനാണ് പോകാം അടുത്ത പോകും ഇൻ ശാ അല്ലാഹ് ആ ഏകദേശം കയ്യാറായി
ഏ അടിപ്പണിയൊക്കെ കഴിഞ്ഞോ
ആ
എ
അപിന്നെ അവിടെങ്ങനെ കുഴിച്ചണ അങ്ങനെ വിചാരിക്ണ്ട് ഇങ്ങനെ ചിക്കു ചെറിയ പ്ലാവില്ലേ നമ്മള് വേഗം കഴിക്കണെ
കം കയിക്കണേ അതൊക്കെ കൊണ്ടന്ന് കുഴിച്ചിട്ടാ മതി
ആ അ പിന്നെ കൊറോയി വീട്പണി തുടങ്ങിട്ട് പക്ഷെ അത് ഫുള്ള് പണി അങ്ങട് കയ്യാതെ നമ്മളെ മതില് അങ്ങ ക്ക സെറ്റാകാതെ ഞാൻ കുഴിച്
ആ ആ ആ എല്ലൊക്കെ കുഴിച്ചിട്ട് അതിന്റെ അടിയില് ചെടികളും വേണം, അപ്പളാ വീടിന്റെ ഭംഗി ആണ് കിട്ടുള്ളൂ, അത് ചെലോൽക്കതിന്റെ ഇഷ്ടം ഓരോ ഇഷ്ടങ്ങളാണ്.
ഇപ്പ എൻക്ക് ഇങ്ങനെ ഇതൊന്നുല്ല നമ്മള് ഇനി സ്വന്തം സ്വന്തം വീടായാ എന്താ മാതിരിയാവു
അതാണ് ആ അതാ ഞാൻ പറയണത് സ്വന്തം വീട ഒക്കെ ആവുമ്പോ അത് വേണേ.
പിന്നെ എന്തൊക്കെ ഞാൻ പിന്നെ വിളിക്കണ്ട് എന്നാ
ആഹ് ആയിക്കോട്ടെന്നാ ശെരി